കേൾക്ക്ണ്ട്.
എന്താണ് പാട് സുഖല്ലേ. ഭക്ഷണ ഭക്ഷണം കഴിച്ചൊ? കെട്ക്കാനായോ?
ഇല്ലല്ല കിടക്കാൻ സമയായിട്ടില്ല. ഭക്ഷണം മോൻക് കൊടു ക്കലേഞ്ഞു. അങ്ങനെ. ആ. കഴിക്കുന്നോരുണ്ട്. മക്കള് നാല് ആളുണ്ട് വലിയ ആള് പത്താം ക്ലാസ്സില് ആണ്. താഴെയുള്ള ആള് ഏഴാം ക്ലാസ്സിലാണ്. അതിന്റെ താഴെള്ള ആള് നാലിലാണ്. ചെറുത് എൽ കെ ജി ല് ഇപ്രാവശ്യം ചേർത്ത്.
അഹ് ശരി.
രണ്ട് ആൺ. രണ്ട് പെണ്ണാണ്. അവിടെ?
മൂന്ന് മോളാണ്. മൂത്താൾ എട്ടിലാണ്. രണ്ടാമത്തെ ആള് നല് നാലാം ക്ലാസ്. ചെറിയ ആളെ എൽ കെ ജി ചേർത്തീണ്. ഈ പ്രാവശ്യം.
ആ. മൂന്ന് പെൺകുട്ടി.
ആഹ. മൂന്ന് പെണ്ണ്.
ആ. അത് ശരി.
പിന്നെ എന്തൊക്കെവീട്ടിൽ നിങ്ങന്നെ ഉള്ളു? വേറെ
ഞങ്ങളെന്നൊള്ളു. പ്പണ്ട്. മ്മല്ലൃ.
ആ. അത് ശരി. നിങ്ങളെ പുതിയാപ്പിള എവിടേണ്. ആ അത് ശരി ആ. ആ. ആ. അതായത് ഡയലി വരൂലേ? ഉ
ഇല്ല ഇല്ല ഇല്ല. ഡയലൃന്നും വരില്ല
ഏ.
ലോഡ് ഇവട്ന്ന് ലോഡയ്റ്റ് അങ്ങട്ട് പോവും. അതേ പോലെ ലോഡയ് യ്റ്റ് ഇങ്ങട്ടും വരും. തമിയ് ല ആ. ലോറിയാണ്. സ്വന്തായിട്ട്. അത് ഓരോ വൈക്ക് ഇങ്ങനെ പോലോങ്ങേ
ആ ഒരാള് ഒറ്റക്കാണോ ഡ്രൈവ്യ്യ വേറാരെണ്ടാവോ
ഇപ്പൊ ഒറ്റക്കാണ് ഒരാൾണ്ടായിന്നു പിന്നെ ഓനെറങ്ങിയപ്പോ പിന്നെ ഒറ്റക്ക പോവല്
മറ്റക്കാവുമ്പോ പേടിയാലെ കൊറേ നിർത്തി നിർത്തി പോവവുലേ
ആ ഒറങ്ങി ഞാൻ പറലാണ് ഓറങ്ങി അപ്പോം ആരോഗ്യ നോക്കീട്ട് പോയാമതിന്ന്ള്ളതാണ് അയ്നത്രണ്ടാക്കിയമതിറിയാന് നമ്ള ഒറക്കൊഴിച് പോയാപി നാളെണ്ടാവുലറി
അതാണ് ഇന്റെ ആങ്ങള് ഇതേപോലെ ലോറില ടോറസില് ഞാനും പറയലന്നിട്ട് അവനോട് ആ അത് ശരി ഇത് പിന്നെ മെറ്റല് എംസ പൻ്റെ അങ്ങൻസ്
ആ ഇതില് എന്തല്ലും കൊണ്ടവും ഏത ഇന്നതന്നൊള്ളു തേങ്ങ ചെൽപ്പം അവിട്ന്ന് ഇങ്ങട്ട് പേപ്പറോ ല്ലങ്കി ഇവിട്ന്ന് നോട്ട് പുസ്തകോ ന്യൂസ് പേപ്പറൊക്കെ അങ്ങട്ടും ഇങ്ങട്ടൊക്കെ കയറ്റും ഇങ്ങട്ട് ചെൽപ്പം പെപ്സ് സിണ്ടാവും
ദൂരേന്ന് വച്ചാ ഒരുപാട് തമിഴ്നാട് അങ്ങട്ടൊക്കെ പോ ക്ക്
ആഹ് അവിട്ന്നൊക്കെ കൊണ്ടര ഇതിന് മുന്നേ കൂലിക്ക് പോവേനും മീ വണ്ടീലേന്നു അത്പോലെ ഗുജറാത്ത് ബോംബക്കെ പോവും രണ്ടാൾ ണ്ടാവലോ ഒരാൾ ഒറങ്ങുമ്പോ ഒരാൾ വിടും ഇവിട്ന്ന് കാലി വണ്ടി പോയിട്ട് അവിട്ന്ന് മീനും ഒക്കെയ്റ്റ് വരും ഇന്നെ കല്യാണകഴി ഇ സമയത്തൊക്കെ പച്ചക്കറി വണ്ടിലേനി. മൈസൂര്ന്ന് പച്ചക്കറി ഇട്ത്തിട്ട് ഇവിടെ കടകൾലൊക്കെ ഇറക്കലേ ഇപ്പ പിന്നെ മീൻവണ്ടീലായി ഇപ്പൊ സ്വന്തയിട്ട് ലോറിട്ത്ത് അങ്ങനെ ഓടലൊട്ങ്ങീട്ട് കൊറച്ചായി ഇപ്പ അങ്ങനെ പോ എന്താ അവിട്തക്കെ ഹലോ കേൾക്ണ്‌ല്ല്യ ഹലോ റയിഞ്ച് പോയൊ
ആ റെയ്ഞ്ച് എടക്കൊരു റേയ്ഞ്ചിന്റെരു ബുദ്ധിമുട്ടേ
ആ അതന്നെ എടക്ക് കേക്കാണ്ടായി
മഴ മഴന്റെ
ആ പ്രശ്നള്ളതോണ്ട്ലെ അടെന്ന് മഴൻ- - ണ്ടോ
ഇന്ന അങ്ങനെ പെയ്തീല്ല ക്ഷെ നല്ല മഴന്റെ കാറ്ണ്ട്
ആ ആ
ങ്ങോട്ടെക്കൊക്കെ പെയ്തോ
ചെറ്തായിട്ട് ഇന്ന് രാവിലെ മുതലേ വല്ല്യരു സുഖല്ല്യ മഴ ആ പെയ്യുമ്പ തുണിളൊ ക്ക മ്മൾട്ടാല് ഇട്ക്കും വീണ്ടു ഇടും ആ ഞാൻ പിന്നെ മോൾളും റൂമിലൊക്കെടായല് കിട്ടി ക്ണ് പൊറത്ത് മഴാമ്പ പിന്നെ അനൊെ യൂണിഫോം എന്തായാലും നിർന്ധംല്ലേ റൂമിലാമ്പോ
ർബന്ത അതാണതണ്
അങ്ങന ഉണങ്ങിക്ക കുളുി എത്തിയിട്ട് ബാക്കിക്ക്െ മലെ കൊണ്ടയിടും അത്യാവശ്യ ഇല്ലാത്തൊക്കെ
ആ അത് ശെരി ഞാനും അങ്ങനെ തന്നെയാണ് എന്റെ മോൾക്ക് ഇതേ പോലെ സ്കൂൾക്ക് യൂണിഫോമും മൂന്നൾദും വേണ്ടെ മൂന്നാൾ തോണങ്ങ ഞപ്പ തുടക്കായതുകൊണ്ട് പിനേം വലിയൊരു ബുദ്ധിമുട്ട് കൊന്ന് പ്രസ് ദല്ലിയ വല്യോക്കിവിടെ ർബന്ധന ഹൈസ്കൂള ആയതുകൊണ്ട് മറ്റുള്ളവരുണ്ടാക്കും ച ഇപ്പൊ തുടങ്ങാഞ്ഞാലൊക്കെ ഇടാതെയും പോകും കളർ ഡ്രസ്സ് ഇട്ട് പക്ഷെ കുട്ടികക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കളർ ഡ്രസ്സ് പിന്നെ ഇടാൻ ടൈം കിട്ടൂല ഇത് തുടക്കായതുകൊണ്ട് ടീച്ചർമാരൊന്നും പറയിില്ല അടിച്ചി തീട്ടി എക്ക് പറയും ആ അങ്ങനെ
പക്ഷെ ചെറിയ കുട്ടികക്കെ ഇപ്പൊ യൂണിഫോമ ഇട്ട് കാണാനും പൂതിയാണ്
ആ അതെന്നാ ശരിയാണ് ആ അത് ശരി അംഗൻവാടി മൊം മൊത്തം കളർ ഇട്ടിട്ട് കളറൽ ഡ്രെസ്സ് ഇല്ല
സ്യം പുതിയ ഡ്രസ്സൊക്കെ നമ്മള എടുത്താണ്ട് ഇതാക്കിയിട്ട് നിരങ്ങി കഴിഞ്ഞു അറിയാന്
അത പിന്നെ ഡ്രസ്സ് ഇല്ല കുട്ടികക്ക് അങ്ങനായിട്ട് അതാണ് അതാണ് എന്തെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടോന്നാൽ
ഇല്ല ഇല്ല ഞാൻ ഒന്നും ചെയ്യലില്ല നിങ്ങനത്തെ ചെറിയ മുളക് അങ്ങനെ നമ്മള് കാന്താരി ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തൊക്കെ ഉണ്ടാക്കുന്നല്ല പയറ് ഞാന്ൻ എന്റെറ ഉമ്മമാടുത്ത് പയർന്നിട്ട്ങ്ങനെ കുഴിച്ചിന്ന് ഞൻവിടെ പിന എന്തോരു വാശിയില് അത് പോയിട്ടിങ്ങളെ ചെടി ഞാൻ പറിചുന്നറഞ്ഞിട്ട് വേ ണ്ടല്ലോ ഞമ്മളതല്ലേ പറിക്കൻ കിട്ട അതൊക്കെ പറി ച്ചോണ്ട് പോകും അങ്ങനെ അത് പോയി അത് നല്ല വല്യ പയറ് മ്മ മുറ്റത്ത്ത്തുണ്ടാക്കി നിക്ക് തന്നതായിരുന്നു അയിമത്തെ വിത്തിയ്യ് കൊണ്ടയിങ്ങാണ്ട് ഇൻ ഉണ്ടാക്കിക്ക എന്റെ വീടിന്റെ അരൂ കൂടെങ്ങനെ കിട്ടാ്പ നന്നായിട്ട് മുളച്ചു വലുതായി വന്നിട്ടോന് വേരോടെ പറിച്ചൊട്ന്നങ്ങനെ ഇട്ടക്കണ് പിന്നെ ഞാൻ വിചാരിച്ചു ഞ്ഞിയത് കുത്തിയാലും നമ്മള് കുഴിച്ചിട്ടാലും വീണ്ടും എന്തെങ്കിലും പ്രശ്നം വന്നാ അത് പറിച്ചു അപ്പൊഞ്ഞിൻക്ക് അയിന ആവൂലാച്ച്
സ്ഥലൊക്കെ ഉണ്ടോ? ഒരുപാട് സ്ഥലൊക്ക ഉള്ള
ഇല്ല ഇല്ല ഞങ്ങള്ക്ക് ഞങ്ങള് നിക്ക് ക്കണതൊര് പന്ത്രണ്ട് പതിമൂന്ന് സെന്റ് ല്ലാണ് പിന്നെ ഞങ്ങള് വേ സ്ഥലട്തുക്ക്ണ് ഒരു പത്ത് സെന്റ് സ്ഥല ഞങ്ങളവിടെ അപ്പറത്ത് ഇടുത്തുക്ക്ണ് പണ്ടൊക്കെ അങ്ങട്ടൂഇങ്ങട്ടൂ ഒക്കെ വലിച്ചിട്ട് വിറ്റും അങ്ങോട്ട് വെച്ചക്കെ ചെയ്തിട്ട് അങ്ങനെ ടുത്തുക്കണ് പക്ഷെ വീട് കയറ്റണം വിചാരിച്ച എടുത്തത ഒന്നും ആയിട്ടില്ല വീട് കയറ്റാനൊന്നും ഒന്നുമായില്ല.
അവിടൊക്കെ തെങ്ങ് കാര്യോക്കെണ്ടോ?
ഇണ്ട് ഞങ്ങള് നിക്ണ സ്ഥലത്തില് നാല് തെങ്ങുണ്ട് എടുത്ത സ്ഥലത്തില് അഞ്ചു തെങ്ങുണ്ട് അവിടുന്ന് കിട്ടുന്ന തേങ്ങ ഞങ്ങള് എണ്ണ ഉണ്ടാക്കും ക്കും
ആ ങ്ങെള് വീട്ടിതന്നെയാണോ ആ അങ്ങനെ ആട്ടും ങ്ങളന്നെ വീട്ടിന്ന് പൊളി ച്ചു കൊണ്ടാവലാപൊ
അല്ല ഞങ്ങള് ഇവിടുന്ന് ഒന്നായിട്ട് കൊടുക്കും പൊളി പൊളിച്ചക്കാർ കൊടുക്കും പിന്നെ ആട്ടിങ്ങട്ട് തരൂല്ലോ നമ്മള് ഒ ഇക്ക ഉണ്ടാകൊന്നും വേണ്ടല്ല ഇപ്പൊ. ഒരു പ്രാവശ്യമായിട്ട് ഞാൻ ഉണക്കിയിട്ട് അത് കറുപ്പ് വന്ന് അപ്പൊ എന്നോട് പുതിയാപ്പിള പറയും. ഇജ് അയിന് മെനക്കെടേണ്ട ഇവിടുന്ന് കഴിഞ്ഞ പിന്നെ നമ്മള് മേലകൊണ്ടോയി ഒണക്കും പിന്നെ ചിലപ്പോ വാരി വെക്കാൻ മറക്കും. നേരംവെളുക്കുമ്പോ മ മഞ്ഞൊക്കെ തട്ടി ചേ അത് പോം പ്പലുരും അങ്ങനെക്കെ സംഭച്ചിട്ട് പിന്നെ ഞാം ഒണക്കലില്ല ഇവ്ടെ കൊടുക് ക്കലാ അങ്ങനൊന്നായിട്ട് കൊടുക്കും അയിനാ ആയിരആയിരത്തി ഇരുന്നൂറൊക്കെ ത് വരും ഏ
തേങ്ങ കൊറേണ്ടാവ്വോ
ന്താ പറഞ്ഞത് മാ സ്ലായില്ല ആ അവ്ടെ ഇടുമ്പോ ആ ആ അവിടെട്മ്പണ്ടാവലുണ്ട് അവിടിടുമ്പ ഇത്ൽ മുന്നൂറൊക്കെണ്ടാവും. സ്ഥലത്തില് അഞ്ച് തെങ്ങില്ലെ ഇവിടെ ഇടുമ്പോ പിന്നെറാല് ഞങ്ങള് തറവാട്ടിലാണ് അപ്പം ഏട്ടമാര്ക്ക് രണ്ടാൾക്കും വീതിച്ചു കൊടുക്കും
ആഹ് ആഹ് ആഹ് ആഹ് അതെല്ല ഇങ്ങനാകുമ്പോ കൂടുതല് പൈസ ആവണൊണ്ടോ
അത്ണ്ടാവും ഞമ്മള് ഒണക്കണില്ല്യല്ലോ കൂടുതല് ഇറാളെ ഞങ്ങള് കൊടുത്തീന ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ വരുന്നേ
ചേര്ട്ട
ക്കെൻസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഒണ്ടാവും. പിന്നെ, ചെരട്ടക്ക് ഭയങ്കര റേറ്റ് അല്ലേ ആ ചെരട്ടന്റെ പൈസൊക്കെ ഒരു കീ ചോലോ
അതാ അതാണ് ഞമ്മക്ക് ചെര് ആഹ് അതാണ് ചെരട്ടക്ക് നൽ ലപൈസയണ് രണ്ട് ചെര ഒരു തേങ്ങേന്റെ ഒരു ഒരു തേങ്ങേന്റെ രണ്ട് ചെരട്ടക്ക് രണ്ട് രൂപെയാണ്
ആഹ് നല്ല വെല്ലുണ്ട്
ആഹ്ആ
ആ ചെരട്ട അങ്ങനെ കൂട്ടോ പിന്നെ, ഇവ്ടെ തേങ്ങ മ്മ്ള് കറിക്കിടുക്കണ ചെരട്ടൊക്കെ ഞാനൊരു കൊട്ടേല് ഇങ്ങനെ ഇട്ടേക്കും അതൊര് എട്ട്, പത്ത്, പൈനഞ്ചണ്ണം കാമ്പ്തേന്റെ മോട്ത്തിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഒരു കട ആടെ കൊണ്ടെടുക്കും മുപ്പതോ നാപ്പറുപ്യൊക്കെ കിട്ടുഓന് ഓന്അത് മതി. ഇപ്പൊ അതുകൊണ്ട് ചേര ട്ടെ കിട്ടൂലെ അറിയാൻ എയ് ഫുള്ള് കൊണ്ടോയി വിക്കാണ് ചെരട്ടാ അപ്പൊ സ്കൂള്ന്ന് ഇങ്ങനെ പ ഓരോരോ കുട്ടിയള് പിന്നെ അത് വിറ്റാല് ഇത്ര കിട്ടും അങ്ങനെ കിട്ടുന്ന് ഇപ്പോ എന്താ പണീച്ചാല് വയറൊക്കെ പഴയ വയറൊക്കെ ഇടുത്ത്ട്ട് അയിനുള്ള്ത് ചെമ്പ്ട്ക്കാ എന്നട്ട് അത് ചുരു കൊണ്ടോയിട്ട് കൊർച്ച് ആവുമ്പോ കൊണ്ടടു
ആഹ ആ ഒരു പ്രായം അങ്ങനെന്നല്ലേ. ആ ഒരു പ്രായം അതന്നെല്ലേ. ആഹ അയിന് അവര് ഇതന്നെ സ്കൂൾ ല് ഒരു എത്രയിലാണ് പത്തിലാ?
ഏയാ ക്ലാസ്സിലാണ്. രണ്ടാമത്തോന് ഓനാണ് ഇതിന്ള്ള വല്യ ആള് പത്തു പത്തിലാ മോ മോളാണ്.
അയ് ശരി മോള് പത്ത് കഴിഞ്ഞതാണോ
പത്തിലാണ് ഇപ്രാവശ്യം.
അയ് ശരി. കഴിഞ്ഞ ഒരു പത്താം ക്ലാസ് കൊ നല്ല ടഫായിരുന്നില്ലേ ഇത് എന്താണെ ഏതായാലും എസ് എസ് എൽ സി ആവുമ്പോ ഒരു പേടിയാണ് നമ്മക്ക് എല്ലാർക്കും അല്ല നമ്മള പഠിപ്പി ക്ലാസ്സിന്റെറെ ഒക്കെ ആ പഠിപ്പിന്റെയും ക്ലാസ്സിന്റെ ഒക്കെ ഒരു ഭാഗം നമ്മളെ തിരിക്കണ ഒരു ഭാഗമാണല്ലോ പത്ത എല്ലാരും പത്തിലെത്ര എ പ്ലസ്ന്നാണല്ലോ ചോദ്യം വര
ചോദ്യതന്നെ അതല്ലേ വേണ്ടത്, എന്താ ഞാന് കൊ കഴിഞ്ഞ ദി സം ഇവര ആദാറക്കൊന്ന് റെഡിയാക്കാം വേണ്ടി അക്ഷെയ്യി പോയപ്പോ അവിടെ പ്ലസ് ടൂല് ഫുൾ എ പ്ലസ് കുട്ടികൾ ഡിഗ്രിക്ക് ഫോമ് ഫില്ലെയാൻ വന്നെന് ക്ഷെ അവർക്ക് ജീക്കേ എന്ന് പറ സംഭവൊര് ക്കില്ല. ഫുൾ എ പ്ലസ് ആണ്. അവരെ പഞ്ചായത്തിലാണോ മുൻ മുൻസിപ്പാലിറ്റിയിലാണ് അവര് താമസിക്കണെന്ന് പറയാല്ലോ അപ്പൊ എന്തിനാണ് എന്താണ് അവിടെ എഴുതി കൊടു അക്ഷെയെലവര മുഖത്ത്ക്ക് വര നോക്കാ ട്ട് അപ്പൊ അവിടുന്ന് ചേ ചോയിച്ചോ ഇങ്ങള് എവിട ഇങ്ങള് സ്ഥല എവിടെ പറയാര്ന്ന് അപ്പൊ പറഞ്ഞപ്പ ചേച്ചിക്ക് ഞ, പരിജയ, പരി ച്ചൊരെ അറിയണതോണ്ട് റഞ്ഞു ഇങ്ങള് മുൻസിപ്പാലിറ്റിയിലാള്ളത്. അതി പോലും അറിയാതെ നിങ്ങള് ഇങ്ങട് കേറിവരുംന്നൊക്കെ പറയണുണ്ടാര്ന്ന്. ഞാ പറയാ ജനനോളെജ് തീരെ ഇല്ല ഇപ്പത്തെ കുട്ടിയക്കെ. കാരണം പുസ്തകം കാണാ പാഠം പഠി ഗാ മാ ത്രൊള്ളൂ
ആ അതും അങ്ങനൊക്കെണ്ടെങ്കിലും അമ്മള് പത്താം ക്ലാസ്സില് പഠിക്ക്ണാ അല്ല പ ത്തില്ന്നല്ല എട്ടിലൊക്കെ ഒരു എന്നാമോമോസ് ഇണ്ടല്ലോ അതിലൊക്കെ കേറുമ്പോ കൊർ ച്ച്ണ്ടാവും പിന്നെ അത് കഴിഞ്ഞാ കഴിഞ്ഞ് ഇന്റൊ മോള്പ്പൊ എന്നെമമാസ് ത്തിന്ണ്ട് ട്യാക്ക് കൂടുതല് പടിക്കാുണ്ടാവും
അത്ണ്ടാവൂലേ അയിനായിട്ട് പുസ്തകല്ലേ
പുസ്തകം ആ ഗെയ്ഡ്ണ്ട് വാങ്ങ്ണോൽക്ക് വാങ്ങാ ഞാന് വാങ്ങി ട്ടില്ല ഗൈഡ് വാങ്ങിട്ടില്ല.
ഇങ്ങട്ട് ങ്ങള് എന്തിലാ പഠിക്കല് അപ്പോ യൂട്യൂബും ക്ലാസ് ക്കൊ അങ്ങനെ
അല്ല ക്ലാസ് സ്കൂൾ വൈസ് തന്നെ നല്ലം ക്ലാസ് കൊടുക്ക്ണണ്ട് ആഹ് ഇഞ്ഞിപ്പം നാളെ ക്ലസ്ണ്ട് നാളെ വൈ വൈകുന്നേരം വരെ ആ ക്ലാസാണ് എട്ടില് എട്ടിലാണ് ഈ എൻ എം എം എസ് എക്സാമ്ള്ളത് കാഷെന്തോ ഈ പൊർത്ത്ന്ന് മാഷ്മാരൊക്കെ വരുമ്പോ അവർ ക്ക് അവര്ക്ക്ള്ള പൈസണ്ടാവും ഫീസ് ഇല്ല ഫീസ് ഇല്യാ ഫീസ്‌ ല്യ ഈ മാഷ്മാര്ക്ക്ള്ള
ആ അങ്ങനെ എന്തോണ്ട്ലേ
അങ്ങനെ അവര് പഠ്പ്പിക്കുന്ന മാഷമാര്ക്ക് കൊടുക്കാനന്തെങ്കിലും അമ്മള് കൊടുക്കാ
എന്തേലും കൊട്ത്താ മതിയോ അതോ നമ്മൾക്ക് ഇത്രെ
ഇത്ര എമൗണ്ട്ന്ന് പറ ഇതുവരെ പറഞ്ഞിട്ടില്ല എട്ടാം ക്ലാസ് കേറീട്ടല്ലള്ളൂ. ഒരു എമൗണ്ട് വരുംന്ന് പറഞ്ഞ് ഒരു ആയിരത്തഞ്ഞൂറ് ആ സംതിങ്ങൊക്കെ ഇണ്ടാവുന്ന് പറഞ്ഞ് ഉം അവര് ഈ മാഷ്മാരൊക്കെ പൊർത്ത്ന്ന് വെരുമ്പൊ അവര്ക്ക് ഫീസ് അമ്മള് മാസം വെ ഇന്ന ദിവസ്ത്തിന് പൈസ കൊടുക്കണല്ലോ അപ്പൊ ആ ഒരു ക്ലാസ് ഉം അല്ലാതെ സ്കൂൾലെ മാഷ്മാര്ട്ക്കുമ്പോഴൊന്നും പൈസ വേണ്ടാർന്ന് ഉം പിന്നെ വേറൊന്നും ഇല്യല്ലോ?
അങ്ങനെയൊന്നുമില്ല.
ശരി ഓക്കേ
ക്കുണ്ടേ.
ആഹ് ഓക്കേ ഓക്കേ.
ആഹ് ആയിക്കോട്ടെ.